ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഓ കേൽക്കണ്ട്
ഉം എന്തൊക്കെ ഇണ്ട് വിശേഷം
സുഖം അവിടെയോ
എങ്ങനെ ഒണ്ട് അവിടെയൊക്കെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒണ്ട്
ഇന്നത്തെ കാലാവസ്ഥ ഏതാ ഇന്ന് ഫുള്ള് വെയിലായിരുന്നു അവിടെയോ
ആഹ് ഇവിടേം വെയിലാണ് മഴല്ലല്ലോ മഴക്കാലാണ് മഴല്ലല്ലോ
മ് എല്ലാരുംപ്പ അതാ പറയണ മഴക്കാല ആയതുകൊണ്ട് ഇപ്പൊ വെയിലാണ് ഫുള്ള് കി ട്ട്ണത്
ആ മഴക്കാല ആയതു കൊണ്ട് ആർ ക്കും തുണികളൊന്നും ഒണങ്ങണന്നില്ലാന്ന് പരാതികളൊക്കെ ഒണ്ടാവര് പക്ഷെ അതൊന്നും ഇപ്രാവശ്യ ഇല്ല
ശ്ശ് ഇനിയിപ്പോ കൊറച്ചും കൂടെ കഴിഞ്ഞാല് എക്ക് വേണോങ്കി നല്ല മഴ മഴയൊക്കെ പെയ്യാ തോന്നുന്നു
ആ മഴ ഇല്ലാഞ്ഞാ പറ്റില്ലല്ലോ
ഉം വെള്ളത്തിനും കുറവേരിക്കും വെള്ളത്തിന് ക്ഷാമേരിക്കുന്നു ഇപ്രാവശ്യം എന്തായാലും
ആ ഇമ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല വേനലായിട്ട് നല്ല വെയിലും ചൂട ക്കായിട്ട് മയക്ക് വേ ചെല സ സ്ഥലത്തക്ക വെള്ളത്തിന് ബുദ്ധിമുട്ടും അങ്ങനെ ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന്ട്ട്
ഇല്ല്വല്യ കൊഴപ്പ ഇല്ലാരുന്നു അവിടെ ഒന്ന്
അപ്പൊ ഇങ്ങനെ പോയാല് മഴ ഇല്ലാഞ്ഞാല് ആ അതാണ് ഈ വ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ കുടിവെള്ളം പോലും കിട്ടൂലാന്ന്
ആഹ് അതാണ് എല്ലായിടത്തും സ്ഥിതി ഇങ്ങന തന്നെ ഇപ്പ എല്ലടത് ട്ടും മഴ കൊറേ ആയല്ലോ
ആഹ് എല്ലാരും വിളിക്കുണോരും ചോദിക്കല് മഴ ഒണ്ടോ ഈ മഴേക്ക എങ്ങനെയാണ് എന്നാ ചോദിച്ചത് പക്ഷെ എവിടെയും മഴയല്ല മഴ ഉണ്ട് നല്ല മഴയാണെന്ന് ആരും
ഉം ഇതിപ്പം ഇതുവരേം വെയിലായിരുന്നു ഇപ്പഴും മൂടലൊക്കെ വരുന്നുണ്ട് മഴ വരുവോന്ന് അറിയില്ല ഇനി ഉം മഴ മഴേന് പാട്ടിന് പോകും ഒന്നും മൂടി ആ ഒന്നും മൂടിയങ്ങട്ട് പിന്നെ മഴ പെയ്യേ ഇല്ല അതാണ് ഉം
പിൻ ആ പിന്നെന്തക്കെയാ ഇല്ല ചായ കുടിച്ചിട്ടില്ല
എന്താ വയ്യ്ന്നേരം സ്പെഷ്യലെന്താ
സ്പെഷ്യലായിട്ടൊന്നും ഇന്നുണ്ടാക്കിയതൊന്നും ഇല്ല
ആണോ ഞാന് പഴംപൊരി ഉണ്ടാക്ക നക്കണം വിചാരിച്ചിരുന്നു ആഹ് ആഹ് ആഹ് മക്കളൊക്കെ സ് ഇടക്ക് എപ്പോഴെങ്കിലും ഉം
ഇ ഇങ്ങനെ പഴം പൊരിയൊക്കെ ഇണ്ടാല്
പഴമ്പൊരി സാദാ മൈദ ഒന്ന് കഴച്ച് വച്ച് ചെലപ്പോം ഒപ്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊട ഇടെല്ല ഇങ്ങനെ കളറ് ചേർക്കും അല്ലെങ്കില് ഉം കുറച്ച് പഞ്ചസാരൊക്കെ മറ്റേ നമ്മള് ഇതില് ചേർക്ണ കളറില്ലേ
ആഹ് മഞ്ഞ ചേർക്കല് ഞങ്ങള് മഞ്ഞപ്പൊടിയ ചേർക്കണേ
ഉം ഞങ്ങള് ആധികം മഞ്ഞപ്പൊടി തന്നെ ചേർക്കാറ്
ആ കളാകുമ്പോ ഞങ്ങക്ക് ഒന്നും കൂടി ആ ഒന്നുകൂടിമ്മ ശരീര അന് നല്ലതല്ലല്ലോ അക്ക മഞ്ഞ കളറായ ഒരു മഞ്ഞപ്പൊടി ഇട്ടാ മതി പക്ഷെ ചെലപ്പോ എന്റെ വീട്ടില് പയമ്പൊരി ഉണ്ടാക്കുമ്പോള് മഞ്ഞപ്പൊടി ഉപയോഗിക്കൂല വെള്ളമാതിരി തന്നെയൊക്കെ മാവ് പക്ഷെ കുറച്ച് സോഡ പൊടി ചേർക്കും അപ്പൊ റെഡ് കളർലായിട്ട്
ബേക്കിങ് സോഡ അല്ലേ
അത് നമ്മള് പുറത്തുന്നൊക്കെ വാങ്ങാണ പഴംപൊരി ഇണ്ടല്ലോ ഒരു കാപ്പി ചോപ് പ്പു കളറൾ വരുന്നേ ആ ആ കളർല് വരും.
അത്വ്ട ആർക്കും വലിയ താല്
ഇല്ലല്ലേ ഉം അങ്ങനെയാണ്. പക്ഷെ ഞാനത് ഉപയോഗിക്കില്ല ഞാ സ്വ സോഡാ പൊടി ഞാൻ സ്വന്തായി ഞാന് അവിന്ന് ഇണ്ടാക്കുമ്പോ അങ്ങന ഉപയോഗിക്കലില്ല ഞാൻ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കല് ഉം
ഞാന് ഇടക്ക് മഞ്ഞപ്പൊടി ഉപയോഗിക്കും ഇല്ലെങ്കില് ചില സമയത്ത് ഉം ഉം ഇത് ഉപയോഗിക്കാറുള്ളു ഉം
എന്താ മക്കളൊക്കെ സ്കൂള് പോയിണന്ന്
ആ ഇന്ന് ശനിയാഴ്ച ന്ന് മോ മോള് സ്കൂൾ പോന്ന് മോൻ ചെറുതാ അപ്പൊ എന്താ രണ്ടാളും പിന്നെ ഏ ആ ചൂടില് കേറ്റിയതായിരുന്നു വെയിലായപ്പോ നല്ല വെയിലായിരുന്നേനല്ലോ ആയിരുന്നു. അപ്പം ആ ചൂട്ടില് കേറ്റിയതാ രണ്ടാളെയും കൂടെ അത് എന്നിട്ട്പ്പൊ കിറന്ന് ഉറങ്ങണ്ട് എഴുനേക്കാനായി
ബാങ്ക് കൊടുത്തല്ലോ
അസർ ബാങ്ക് കൊടുത്തു അവിടെ മക്കളെവിടെ?
ഒരാള് സ്കൂളിൽ പോയിട്ടുണ്ട്. ഏ രണ്ടാള് ചെറുതാണ് അവര് ആ ഇന്ന് ക്ലാസ്ണ്ട് നാ ഇന്നലെ ആണ് അവധിയാണത് വെ വെള്ളി അവധിയാണ്.
ആണോ അവിടെ?
ആ ഇവിടെ വ ചില സ്കൂൾല് എല്ലാ അവിടെ എല്ലാ സ്കൂൾലും അങ്ങനെയല്ല അപ്പ അവിടെ വലിയ ഹൈസ്കൂളൊക്കെ ഉണ്ട് അവിടെ അവിടൊക്കെ ആ വധി. ഇന്നലെ ക്ലാസ് ഉണ്ട് ഇന്ന് അവധി അങ്ങനെയാണ്. പക്ഷെ ഇത് ചെറിയ യൂ പി എൽ പി പി ക്ലാസ്സാണ്.
ആണോ
ഉം ഏ ആ ആ നാലാം ക്ലാസ്സിലാണ്.
ആഹ്
അപ്പൊ അവിടെ ഇന്ന് ക്ലാസ്സ് ഉണ്ട് ഇന്നലെ അവധിയായിരുന്നു. ചില സ് സ്പെഷ്യല് ക്ലാസ് ആയിട്ട് വെള്ളിയാഴ്ച എടുക്കും അല്ലാതെ അ ധികം ശനിയാണ് ക്ലാസ്
ആ ആ ആ സ്കൂൾ വട്ടിന്നിട്ട് മക്കള് വരാനായോ?
നാല് നാലരക്കൊക്കെ എത്തും
മോളാ മോനോ?
മോളാണ് രണ്ട് താഴെ ഇള്ളത് രണ്ട് മോനാണ്
ആണാ ഹ് ഹ് ഹ് ഉം ഉം ചെറിയ മക്കളാ
ആ ചെറുതാണ്
ആ.... ഇവരെ പുറകെ നടക്കാൻ തന്നെ സമയം വേണ്ടല്ലേ.
ആ ആ അവരൊക്കെ ഉറങ്ങാണ് അവരെണ്ടാള് ഉറങ്ങാണ് അവരങ്ങള് ഉറങ്ങാത്ത സമയ ത്ത് ഇൻക് ഫോൺ ചെറുത് ഒന്നും അതിനനായിട്ടില്ല ചെറിയ കുട്ടിയാണ് രണ്ട് വയസ് ആയില്ലേ ചെറുത്തിനെ പ്രസവിച്ച് ഞാൻ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കന് ആ അപ്പൊ അവെ പിന്നെ ഉറങ്ങാണത് കൊഴപ്പൊന്നില്ല മറ്റെ രണ്ട് അതിന് മേലുള്ള കുട്ടിക്ക് ഞാൻ ഫോൺ എടുത്താ ഫോണ് കിട്ടണം അപ്പ പിന്നെ ഞാന് ഓനേക്കാണെഫോൺ ഫോണെടുക്കലില്യ എടുത്താ ഫോണ് കിട്ടണം അപ്പ ചെറിയ മക്കളല്ലേ കണ്ണിന് ആ അന് കേട്ടല്ലേ അപ്പൊ ഞങ്ങൾ കണ്ണിന് ണ്ണിന് കേടല്ലേ കഴിുന്നതും ടി വി ഉപയോഗിച്ച് കൊടുക്കലാണ് ഫോണ് വല്ലാണ്ട് കൊടു
ആ ആ ഇവിടെ അതന്നെ ഇവിടെ വലിയ ഉം ഒരു സംഗീതൻ ഇവിടെ ഒക്കെ ഇങ്ങനെ ടീ വി തുറന്നു കിടക്കല
ആ
ഫോണ് ഉപയോഗിക്കാറില്ല എന്നാലുംഅവള് ഇവിടെ മോനായാലും ചെറുതായാലും ഏ ചില മക്കള് ഫോണൊക്കെ തുറന്ന കൊടുത്താല് ചികി ഞ് ഫുഡ് കഴിക്കുന്നൊക്കെ ഉള്ള ഒരുത്ല്ലേ അങ്ങനത്ത ഒര്ത് ഇതുവരെ ഇല്ല ഇവിടെ ഇവിടെ മോന് ഫോണിനോടും താല്പര്യം ഇല്ല ടി വിനോടും താൽ
ആ അങ്ങനെയായി ഒരു ഒരു നല്ല നല്ല സുഖമാണ് ഇത് മക്കള് വല്ലാണ്ട് ടി വിയിൽ അഡിക്റ്റ് ടി ലും ഫോൺ അഡിക്റ്റ ആയ ബുദ്ധിമുട്ടാണ്
മോള് ചോയിക്കും പക്ഷേ മോളിപ്പോ പഠിക്കൂല കൊടുക്കാറില്ല എനെ അധികം അങ്ങനെ ശീലാക്കിയത് കൊണ്ട് ഒരു സുഖാണ് ഹ് ഹ് ഉം
പിന്നെന്തൊക്കെ വീട്ടില് കൃഷിയക്കെണോ ആ രാത്രിക്ക് ഒക്കെ മുച്ചക്ക് ചോറൊക്കെ രാത്രിക്കൊക്കെ മുച്ചക്കുയിട്ട് ഒരുമിച്ചു ഒന്ന് സ്കൂൾക്ക് പോ ആ സ്കൂൾക്ക് കൊണ്ടുപകാന ഇല്ലാത്തത് കൊണ്ട് ച്ചെ എനിക്കൊരു അനിയത്തി ഉണ്ട് ഞാനിപ്പോ എന്റെ വീട്ടിലാണ് അപ്പൊ അവൾ കോളേജ്ക്ക് പോകുമ്പോ ചോറ് കൊണ്ടു പോകും അപ്പൊ രാവിലെ വെക്കും ഇന്ന് കോളേജ് അവധിയാണ്. അത് കൊണ്ട് ചോറ് നന്ന് രാവിലെ വെച്ചിട്ടില്ല കുറച്ച് വൈകിട്ടാ വെച്ചത് അപ്പൊ പിന്നെരാത്രിക്കക്ക് ഉള്ള ഫു കൂടിയും ഒരുമിച്ചച്ച് വെക്കും
ആ ആ അത് സുഖണല്ലേ
ആഹ പിന്നെ പിന്നെ എന്തെങ്ങെ കറികളൊക്കെ ഉണ്ടാക്കുംല്ലാതെ ചോറ് വെക്കൂല പിന്നെ
ആ ആ ആ ആ ഞാന ഇന്ന് രാവിലെ ഉ ഞാന ഇന്ന് രാവിലെ വെച്ചതാണ് ഇപ്പൾ ഇവിടെ പണിക്കൊകുണ്ട് പഞ്ചായത്ത്പണിക്ക് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഉപ്പാക്ക് രാവിലെ നമ്മള് ഈ കടികൾണ്ട് ഇല്ല കടിയ കൊണ്ടാവാറുള്ളൂ പക്ഷെ ഈ നമ്മളെ ഈരാവി ഒരു ഈ കടി കഴിക്കാറില്ല നാസക് കഴിക്കാ എന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഇതേ തിന്നാറുള്ളു ചോറ തിന്നാറുള്ളു അത് പൊതുവേ ഇച്ചിരി ആദ്യുള്ള ശീല അതപ്പ രാവിലെ കഴിക്കാൻ വേണ്ടീട്ട് വേണം ആ നേരത്തെ ചോറാവണം ഇപ്പ പോകുമ്പോഴേക്ക് എ വൈകുന്നേരം എന്തായാലും വെക്കും കാരണം വൈകുന്നേരം ബാക്കിയ ആയാലും രാവിലത്തേക്ക്എടു ആ അതം കേടാവൂല്ലല്ലോ അവര് അവരെ കൊടുക്കുകയും ചെയ്യാലോ
ആഹ ആഹ് ആഹ
പിന്നെ നിന്നെന്താ സ്പെഷ്യല് വേറെന്താ ചോറിന് എന്താ സ്പെഷ്യൽ കറി എന്താ
എസ്പെഷല നീ ഇക്ക കൊണ്ട്
ആ ആഅആ എന്താ പണി എന്താ വർക്ക് ചെയ്യ എന്ത് വർക്കാ ചെയ്യാണെ
ഇവിടെഓ ഡ്രൈവിംഗ ആണ് അപ്പം വരുന്ന വഴിയിൽ രാവിലെ പോയാ പിന്നെ വൈകുന്നേരംകിട്ടു അപ്പൊ അങ്ങനെ പോവ ട്ടോ എല്ലാത്തിലും പോകും ഉം
പിന്നെന്തൊക്കെ ഉ എന്താ കൃഷിയൊക്കെ ഉണ്ടോ കൃഷിയൊക്കെ ഉുള്ള സ്ഥലൊക്കെ ഉണ്ടോ വീട്ട എക്കേ
കുറച്ച് പത്ത് സെന്റ്ണ്ട് അതില് ഇപ്പൊ ഓ ഇവിടെ വാഴണ്ട് പിന്നെ കൊറെ പച്ചമുളക് ഏ കാന്താരി
ആ ആ ആ
അമ്മുക്ക് പറ്റിയ ഓരോന്ന് ഓരോന്ന് ചെയ്യ നമ്മളെ ഇതിന് തക്കാളിയുണ്ട് വഴുതനങ്ങ ഉണ്ട് അങ്ങനെ കുറച്ചിച്ച കുറച്ച് ഓ തക്കാളി ഇപ്രാവശ്യം മഴ കിട്ടീട്ടുണ്ട്
ആഹ് ആ ആ
ഉം ആയിത്തെക്കാളും കെട്ടിട്ടിണ്ട് ഉം അവിടെണ്ടോ
ഞങ്ങളും ഞങ്ങള ആവശ്യത്തിനൊക്കെ ചെറുതായിട്ട് മഞ്ഞള് കപ്പ ഏർ പൂവാ വാഴ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഞങ്ങളെ ആവശ്യ പുറത്തേക്ക് കൊടുക്കാനില്ല ഞങ്ങ ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ ചെറുതായിട്ട് തക്കാളി ഞങ്ങള് വെച്ചിട്ടുണ്ട്ക്ഷേ അും വല്ലാണ്ട്ണ്ടായിട്ടില്ല കേട്ടോ മഴയായിട്ട് ട്ടാണോന്താ അറിയില്ല
ആഹ് ഞങ്ങള് ആദ്യം വെച്ചിരുന്നു മഴ തുടങ്ങുന്നത് മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ മഴ തുടങ്ങിയതിനന് മുമ്പേ ആയതുകൊണ്ട് കുറച്ച് കിട്ടി പിന്നെ ഇലകളൊക്കെ തരു മത്തൻന്റെല അങ്ങനന്തൊക്കെ ഇല്ലേ ആഹ അ വേലകളൊക്കെ ഉണ്ടായ ഇപ്പ തന്നെ നാശായിപ്പോയി പുള്ളി ഈ മഴ ആയതൊണ്ട് പുളിചെല ഇത് നാശവല്ലോ ഉം ചെല ഇലകളൊക്കെ നാശ ആവല്ലോ അപ്പൊ ആ കൂട്ടത്തില് കൊറച്ച മാശായി പോയി ഉം നന കുഴപ്പില്ല ഉം ഉപ്പ ഉം
ആ അപ്പൊ പിന്നെ പണിക്കും പോകും ഇതും വെക്കും ചെയ്യണം
അപ്പൊ ആദ്യ കൃഷിയോടുള്ള താല്പര്യം കൂടുതലാ അപ്പ എല്ലം വെക്കും ഇപ്രാവശ്യം ഇങ്ങട്ട് ഉം അങ്ങനെയുള്ളത്. അവിടെ ഇങ്ങനെ വെള്ളൊക്കെ കേറോ
ഇല്ല വെള്ളം കേറുന്ന പ്രദേശല്ല. നിങ്ങള അവിടയൊക്കെ വെള്ളം കേറോ? ആ ആ അപ്പ ആ അപ്പൊ ഒന്നും വെച്ചിട്ട് കാര്യല്ലല്ലേ മഴക്കാലം ആവുമ്പോ
ഇല്ല അത് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതിലെക്കയറിയില്ലായിരന്നോ
ആ
അതിലാണ് കേറിയേത് ആ ആ ടൈമില് കേറിട്ടൊള്ളൂ. പക്ഷെ പൊഴസൈഡ് തന്നെയാണ്. പക്ഷെ കേറാനുള്ളത് അറീല. അപ്പ മഴ മഴ പെയ്യുമ്പോ പേട്യാണ്. ഒരു ഉള്ളിലൊരു പേട്യാണ് ക്കേറോന്ന്ള്ളൊരു.
ആ അതാണ് പക്ഷെ നല്ല മഴ പെയ്താലേ എങ്ങനെ ഏത് ഇഞ്ഞിപ്പൊ രണ്ട് ദിവസം ന ല്ല മഴ പെയ്ത ഇനി ഒരു ദിവസം തന്നെ നിർത്താതെ മഴ പെയ്താ നല്ല വെള്ള
ഉം പിന്നെ എവിടെ കേറും പക്ഷെ അങ്ങനെ കേറായില്ല. കു ക്ഷെ ഗ്യാപ്പ്ണ്ട് കൊർച്ച് ന്നാലും
ആ എന്നാ ന്നാപിന്നെന്താ ശെരീട്ടോ ശെരീട്ടോ. ആ ഓക്കെ.